ഹലോ കേക്ക്‌ന്നില്ലേ
ആഹ് ഇണ്ട് ണ്ട്
എടയ്ക്ക് വേറൊരു കോള് വീഡിയോ കോള് വന്ന് അത് കട്ടായിപോയി പിന്നെ അല്ലാ ഫുഡൊക്കെ കഴിച്ചോ ആഹ് കഴിഞ്ഞിരിക്ക്യാണ് ടൊക്കെ കഴിച്ചോ
ആഹ് കഴിച്ച് എന്തെക്കെണ്ട് വിശേഷങ്ങട്ട്
ഓ സുഖം തന്നെ അവടേ
സുഖം കുട്ടിയൊക്കെ സ്കൂൾ പ്പോയോ
ആഹ് സ്കൂള് പോയി പിന്നാ
ആഹ്
ചെറിയ ആള്നെതാ ഒറക്കാണ് അല്ല എന്താ ബന്റ്ന്ന് പോയിട്ടില്ലേ എിക്കിന?
ആഹ് ഞമ്മള ഇവിടെ നല്ല കടലുണ്ട് അപ്പൊ പോവാൻ പറ്റൂല.
അതെ അപ്പൊ അവിടെ അങ്ങെ കടപ്പുറത്ത് പോയിട്ട് മീൻ പിടിക്കല?
ആ.
അതെയ്! അപ്പൊ നല്ലോണ്ണം കടപ്പുറം, കടലിന്റെ നടുവിലൊക്കെ പോകോ?
ആഹ് അങ്ങോട്ട് പോയി പിടിക്കല.
അപ്പൊ ഇങ്ങനെ കൊറേ വല വീശ ഒരുപാട് കിട്ടും അവർക്ക്!
ആഹ് കിട്ടും.
കടപ്പുറത്തി
ആഹ് അത് പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ട പോയി വിൽക്കും, ആ തന്നെ രണ്ടും ഹസ്ബൻറിിന്റെ വീടും പിന്നെ എന്റെ വീടും.
അപ്പൊ അത് കടപ്പുറത്തിന്റെ അടുത്ത്ന്നായിരുന്നു നമ്മള് കടപ്പുറത്ത് തന്നെയാ വീടല്ലേ.
ആഹ്.
അപ്പൊ ഇങ്ങനെ എപ്പോഴും കടന്റെ സൗണ്ട് ഒക്കെ കേട്ടൊണ്ടിരിക്കയാലേ!
കാണമല്ലോ.
എന്താണ്?
നല്ലോണ്ണം കാണാം കടല്.
അതെ, അങ്ങനെ പേടിയൊന്നും ആവൂല?
എന്തിന്!
അല്ല എനിക് കടപ്പുറം കാണണ ഭയങ്കര പേടി ആണ്. ഈ മഴൊക്കെ പെയ്യുമ്പോ ഒരുപാട് വെള്ളമൊക്കെ ആവൂലെ അപ്പവിടെ?
ആഹ് അത് ആവും.
ഉം ഉ അല്ല അപ്പൊ ഈ ഹസ്ബൻഡ് എന്താ ഇങ്ങനെ വലിയ വല്യ വല്യ എന്താ പറയാ, അങ്ങനെ എന്താ പറയാ വലിയ ബോട്ടോ?
ആഹ് ബോട്ട്.
എത്ര ആൾക്കാരുണ്ടാമോ അപ്പൊ ജോലിക്. !
ആ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ആൾക്കാരുണ്ടാവും.
അതെ ഇവർക്ക് അപ്പ ദിവസം നമുക്ക് എത്രായിരിക്കും ഒരു ദിവസത്തി നമുക്ക് ഈ മീന് വിറ്റത്, വിറ്റ ശേഷാ
വിൽക്കണ അനുസരിച്ച് കിട്ടും
അതെയല്ലെ എന്നാലും ഏകദേശം ഒരു ആയിരംക്കെ ഉണ്ടാവില്ലോ ഒരു ദിവസം?
അങ്ങനെ ഒരു ലക്ഷത്തിനാണ് ഇപ്പൊ മീനണ്ടെങ്കില് എന്റെ ഹസ്ബൻറിന് രണ്ടായിരം കിട്ടും. പക്ഷേ എന്റെ ബ്രദറിന് ഒ ആയിരം കിട്ടുള്ളൂ, അങ്ങനത്തെരു കണക്ക. അല്ല അങ്ങനെല്ല, എന്ത് പറയല് ഹസ്ബന്ഡറിന്റെറത് ചെറിയ തോണി അതിൽ കുറച്ച് ആൾക്കാരു ഉണ്ടാവുള്ളു ഒരു ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ബ്രദറിൻറ്റത് വലിയതാ. അതിലൊരു നാല്പ്പത് അൻപത്ക്കെ ഉണ്ടായിരിക്കൂം.
അപ്പൊ അപ്പൊ ഇപ്പൊ ഇന്നലെ ദിവസം നിങ്ങള് പോയി ഇപ്പൊ ഇന്നലെക്കെ എത്ര? ഇന്നലെ എത്ര മീനക്കെ കിട്ടിയവർക്ക്?
ഇന്നലൊന്നും പണിക്ക് വിട്ടില്ല, രണ്ട് മൂന്ന് ദിവസ പോ കടൽ പിന്നെ നല്ല കടലയുണ്ട് അപ്പൊ പോവാൻ കഴിയൂല.
ആ മഴ ആയത് കൊണ്ടാവൂല്ലേ!
ആഹ് മഴ പിന്നെ കടല്കളില് പിന്നെ കാറ്റുണ്ടായൽ അതും പോവാൻ കഴിയില്ല.
ഭയങ്കര എനിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ ഭയങ്കര അത്ഭുതം പോലാണ്
കാറ്റയാൽ നമ്മള് കൊറേ പറയും പോണ്ടാന്ന് പക്ഷെ അവര് നിക്കൂല അവരെ പണി ഇതായതോണ്ട് അവര് പോവും ഇമ്മക്കല്ലേ ഒരു ചെറിയ കാറ്റടിക്കുമ്പത്തേനും അമ്മക്ക് വേചാറാവും ഔര്ക്ക് ഒന്നും ഇണ്ടാവൂല്ല
ഉം അവർക്ക് കടലിനോട് ഇങ്ങട് അടുത്തായല്ലോ അവര് അതയായത് എടപെഴകി എടപെഴകി അവർക്ക് കടലിന്റെ എന്ത് ബുദ്ധി പ്രശ്നങ്ങൾ വന്നാലും അവർക്ക് വേ കിട്ടൊല്ലോ എങ്ങനെ അറിയാൻ കഴിയൊല്ലോ
അത് ശരിയാ
ഉം നമ്മക്കായിരിക്കും ടെൻഷൻ അത് ആലോയിച്ചിട്ട് അപ്പൊ ഇവരുടെ ഹസ്ബൻഡിന്റെ ഉപ്പ അങ്ങനെയുള്ളതൊക്കെ ഈ ജോലി തന്നെയാണോ ചെയ്യുന്നെ
ആഹ് എല്ലാരും അങ്ങ്നതന്നെ അവിടെ നാല് ആൺകുട്ട്യാള്ണ്ട് ഉപ്പയും പിന്നെ മൂന്ന് ആൺകുട്ട്യാളും ഇവിടെ എല്ലാരും അങ്ങനെ തന്നെ
എഹ് ഇങ്ങക്ക് അപ്പം എന്നും മീൻ ഇണ്ടാവലോ ല്ലേ
ആഹ് മീന് ഇഷ്ടം പോലെ കിട്ടും അയിന് യാതൊരുതില്ല സിനാന് ഇണ്ട് വിളിക്ക്ണ്
ഫ്രഷ് മീന് ആയിരിക്കുലെ
ആഹ്
അതെങ്ങനെ എല്ലാ മീനും കിട്ടോ
ആഹ് എല്ലാം കിട്ടും
ഏഹ് പിന്നെ അല്ല ഇങ്ങള് പെണ്ണുങ്ങൾ എറങ്ങോ ഇതിന് അത് എറങ്ങല്ല പെണ്ണുങ്ങള് സാധക്കെ ഇടുക്കാന് മീനൊക്കെ കൊണ്ടന്ന് കാണാനൊക്കെ പോക്കോ
ആഹ് ഇവിടെ ഇങ്ങനെ എന്ത് പറയില്ലേ ഈ മത്തില്ലേ
ആഹ്
ആഹ് മത്തി കട്പ്പറത്ത് എന്ത് പറയിലേ നമ്മള് കളിക്കൂലേ വെള്ളത്തില് അവിടെങ്ങനെ തുള്ളും ചെല ടൈമില് ആരായില് അപ്പൊ ഇവിട്ത്തെ പെണ്ണുങ്ങളെല്ലോം ഓടി പോവും പെറ്ക്കാൻ
അതെ
നല്ല രസാണ് അതൊക്കെ കാണാൻ
ഉം അതെങ്ങനെ നല്ല കൂടുതല് മഴ ഉണ്ടാവുമ്പോഴാണ് അത് അങ്ങനെ.
ഇല്ല്യ അങ്ങനെയല്ല അത് കൂടുതലും മീനുണ്ടാകുന്ന ടൈമില
കടപ്പുറത്ത് ഇപ്പൊ ഇഷ്ടംപോലെ മീൻ ഇണ്ടാവലോല്ലേ? എത്രക്ക് എത്ര നമ്മള് എടുത്താലും തീരൂല്ലല്ലോല്ലേ. ഇത്രയും മീനുകളാണല്ലേ.
ആ
കേക്കുമ്പള് എന്തോപോലെ. ഭയ വേ
ഇയാള് ബീച്ചൊക്കെ കാണാൻ പോക്കണ്ടോ
ഓ ഞാൻ പോവാറുണ്ട്. പക്ഷെ ഇപ്പ ഈ അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല കൊറെ ആയി. പോയിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാനിവിടെ മലപ്പുറം കാടാമ്പുഴ.
മലപ്പുറത്ത് ഉം. ഈ അപ്പൊ കോഴിക്കോടക്കല്ലേ ബോട്ട് പോയിണ്ടാവൂലേ കോഴിക്കോട് ബീച്ചില്. അല്ലാ ഞമ്മള്
എന്താണ്?
മല
ഇവ്ടെ മലപ്പുറത്ത് കടപ്പുറം എവിടെ?
ഏ
തിരൂരങ്ങാടിയോ?
കടലോണ്ടി തിരൂരങ്ങാടിൽ കുറച്ച കൂടി അപ്പറ അതെല്ലാം കേക്കു കൂട്ടായി
ആഹ് ആ അപ്പൊ നിങ്ങട വീടൊക്കെ അങ്ങനെ സാധാ ആഹ് ഈ കടപ്പുറത്ത് വീടുകള് പറണണ്ടേങ്കിൽ വീടൊക്കെ വല്യ സെറ്റപ്പായിട്ടുള്ള വീടുകളാവോ വക്കുക.
അങ്ങനൊന്നുല്ല ഇള്ളോര് ഇല്ലത് പോലെ നിക്കും ഇല്ലാത്തോര് ഇല്ലാത്തത് പോലെ വെക്കും.
എ ഞങ്ങളവ്ട് ഞങ്ങളെ ഇൻ്റെരയൽവാസിങ്ങനെ ക കൊറേയി .
ആഹ് ഏണ്ട്. നല്ല
ശര്ക്കും പർഞ്ഞ്ട്ട് ണ്ടങ്കില്. ങ്ങക്ക് ഫ്രഷ് മീൻനെ കിട്ടും നല്ല അതായത് നൽ ആ . വിശ്വസ്ച്ച് കഴിക്ക്യ.
ആഹ് അതൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അവ്ടെങ്ങനെ മീൻ പൈസൊട്ത്ത് വാങ്ങലാവുലേ.
ഓഹ് പൈസ കൊട്ത്ത് നല്ല വെലെയിട്ട് പ്പം വാങ്ങിക്ക്യാറേ ഇല്ല പ്പ ഈ മഴ ക്കളായതോണ്ട് മീൻ പിടിക്ക്യാനൊക്കപ്പ ഈ പർഞ്ഞ പോലെ. അപ്പൊ അയ്നോണ്ട്. ന്നാല്ങ്ങള് പ്പങ്ങള് ഉമ്മറത്തൊക്കെ ഇരിക്കുമ്പങ്ങനെ കടപ്പുറം കാണാ പറ്റും.
ആ പറ്റും എന്റെ വീട്ടില് കാണാം ഹസ്ബൻഡന്റെ വീട്ടിന്ന് കാണാ പറ്റൂലാ.
ഏഹ് കൊറേ എന്താ വിരുന്നുകാരൊക്കെ വരുമ്പോ അവർ
ഇപ്പൊ കടല് കൂടിയോണ്ട് ങ്ങനെ നമ്മളിങ്ങനെ ആഹ് കല്ലൊക്കെവെച്ചിട്ടുള്ള ഇതാണ് കടപ്പൊറം അപ്പ അത്രക്ക് കടലടികൂല ന്നാലും നല്ലോ അടിക്കും ഞാന്നലെ വന്നിറങ്ങുമ്പോളോക്കെ നല്ല കടലാ അവിടെ എല്ലാം വെള്ളം കേറി
അതെ മഴയൊക്കെ കൂടുതമ്പം ങ്ങക്ക് ഭയങ്കര പേടിയാവൂലെ ത്തിന്റെ സമയത്തോ നമ്മള് ഒരു വെള്ള മറ്റ ഇത്ണ്ടായിരുന്നല്ലോ പ്രളയത്തിന്റെ സമയ
ഉരുൾപൊട്ട് ആ ഇല്ല നമ്മടെ ഇടെ ഒന്നും ഇണ്ടായിട്ടില്ല നമ്മള് മലപ്പ്റം നമ്മളെ ഇപ്പന്റെ ഏട്ടന്റെ മോന്ണ്ട് അപ്പറം ഒരു പെരക്ക്‌ അവിടെ വെള്ളം കേറി പെരൊക്കെ പൊങ്ങി
അവരൊക്കെ എന്താ ചെയ്യാ അവർക്കിപ്പൊ വേറെ വീടായോ
ആഹ് അത് അവര്ന്നെ എന്താ പറയ
ഉം എന്നാലും ഭയങ്കര ഒരുരിതെന്നാ നമുക്ക് ടെൻഷൻ തന്നെ മഴ ഒക്കെ കൂടുമ്പോ എന്താവും എന്താവുംന്നുള്ള ടെൻഷൻ ആയി പോവുലേ
പക്ഷെ മഴ ആവുമ്പളും പ്രശ്ന ഇല്ല കാറ്റേറ്റാലാണ് പ്രശ്നം അങ്ങനെ വഞ്ചിമറിയും അങ്ങനെ കൊറേ പ്രശ്നങ്ങൾ ഇണ്ടാവും
ആഹ
ആഹ് കാറ്റടിച്ചാലാണ് പ്രശ്നം ഇണ്ടാവല് കാറ്റടിച്ചാല് ആ വഞ്ചിയൊക്കെ മറിയും
ആഹ് അങ്ങനൊക്കെ ഇണ്ടായിട്ട്ണ്ടോ അവിടെ
ആൾക്കാരെല്ലാം പലേ വൈക്കി എത്തും ആഹ് ഇവിടെ കൊറേ ഷിപ്പ് ഇണ്ടായിന് ഇപ്പോ ഒരു കഴിഞ്ഞ ആയ്ച്ച തോന്ന്ണ് ഈ ചെട്ടിപ്പടി ഭാഗത്ത് അങ്ങനെ ഇണ്ടായിണ്
അപ്പ എന്താ അവര് ചെയ്യ.
ആഹ് ചലര് നീന്തി രക്ഷപ്പെടും. എല്ലാത്തവര വേറെ വള്ളക്കാരി പൊന്തിച്ച കൊണ്ടരും വലിയതുംണ്ടാവും.
ഉം ഉം
കൂടുതൽ ആൾക്കാര അങ്ങനെ മരിക്കല്.
ആഹ് ഇത് വിശ്വസിച്ച ഇതാക്കാത്തൊരു ജോലില്ലേ.
ആഹ് ബാക്കിയുള്ള പണിയാകുമ്പോ ജീവനെങ്കിലും കിട്ടും. ഇത് നമ്മള് പോയാൽ പിന്നെ ആളെ കിട്ടാൻ തന്നെ പണിയോ ഒരാഴ്ചൽ കഴിയ വേണമെങ്കിൽ ആളെ കിട്ടാൻ.
അതല്ല നിങ്ങള്ല്ലെ ഇവര് ജോലിക്ക് പോയാൽ അന്നന്നെ തിരിച്ച് വരില്ലേ.
ആഹ് അത് വരും
ഞൻ വിളിക്കാട്ടോ
ആഹ്